ആരാണ്
ആ ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്ന് വട്ടം അടിച്ചിരുന്നു അപ്പൊ നിങ്ങള് തിരക്കായിട്ടാന്ന് അറിയില്ല നമ്മള് കോള് എടുത്തി നിങ്ങള് വിളിച്ചപ്പ എടുത്തിരുന്നില്ല
ആഹ ഞാന് ഇന്ന് ഉച്ചക്ക് കല്യാണത്തില
ആഹ ഇത് പണ്ടായിനല്ലേ
ആഹ അത്പ്പോണതന്നെ പറയൂ അത കല്യാണ ഇണ്ടോ
രണ്ട് മൂന്നെട്ട അടിച്ചപ്പോളെ
ആഹ
അപ്പൊ അങ്ങനെ എന്താ അപ്പൊ ഞാൻ കരുത്തി വേറെ ആരെങ്കിലും ആക്ക ഒന്ന് കരുത്തി
ആ ഞാൻ ഒന്ന് ഉച്ചക്ക് ചെറിയൊരു കല്യാണം ഉണ്ടായിന അപ്പൊ അവിടെ വെപ്പിലായിരുന്നു
നമ്മളിപ്പോ എന്താ വെച്ചാല് ഞമ്മളെ പേരക്കുട്ടിറെ കല്യാണാണ് വെ അ പെൺകുട്ടിയാണ് ഏഹ നമ്മള വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോ തീരുമാനിച്ചിട്ടില്ലത് ഏ അയിന്ൊന്നും ബുദ്ധിമുട്ടുണ്ടാവലല്ലോ വീട്ട കിട്ടിലാവുമമ്മളൊന്നും
ഇല്ല നമുക്കിപ്പ എവിടൊലപ്പൊന്നുമല്ല
ന്തോദിച്ചാൽ ആ വീട്ടിലാണേല്ലേ അപ്പൊ അവര് നാലായിരത്തി അഞ്ഞൂറ് അത്രയും ആൾക്കാരില്ലാര ചിലപ്പോ കൂടാം ഏ അപ്പൊ അതിന്പ്പോ അന്വേഷിക്കാനേ ഞമ്മക്കിപ്പോ മൊത്തത്തിൽ എടുക്കണം വെറും ഈ ബിരിയാണി അങ്ങനത്തെ മാത്രല്ല അവിടക്ക് വരുന്ന ഓരോ സാധനങ്ങളും എല്ലാം വാണോ ഉ നമ്മളിപ്പോ മധുരങ്ങളായിട്ടും അങ്ങനെയൊക്കെ നിങ്ങൾ നിർമ്മിക്കുമ എന്നാണ്
എ മ മ ആൾക്കാരൊക്കെ ഉഷാറാണ് നമ്മളപ്പോ ഞാനായിൊക്കെല്ല ന നല്ല ആൾക്ക ണ്ട് അവർക്ക നല്ല ഭക്ഷണം പാചകം ചെയ്യുന്ന ആൾക്കാര അ ജീവിന മ ആക്ഷ
ക്ലിയർ കിട്ടണല്ലോ അര് വ്യക്തമായിട്ട് അക്കണല്ലോ
ആഹ ഞൻ പോ പറ്റക്കല്ല
ആഹ
നമ്മള കീയില നാലഞ്ച് വ്യക്തികളുണ്ട്
ആഹ്
അപ്പൊ അവരൊക്കെ നല്ല കൈപ്പുണ്ണിയള്ള നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്
ആഹ ആഹ് ആഹ
ഏത് രീതിയിലുള്ള ഭക്ഷണ ആണെങ്കിലും അവര് പറഞ്ഞ മരുതിര് പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവര്ണ്ടാക്കാം ചെയും
ആ ചച്ചി നിങ്ങള് കൊ നിങ്ങളെ അതതെട്ട നിങ്ങ നിങ്ങളത് കിട്ടിയത് പോട വെച്ചാല് ഇക്ക ഒരു കഴിഞ്ഞ മാസം നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒരു കല്യാണ ഉണ്ടായപ്പോ അങ്ങനെ ചോദിച്ച പറഞ്ഞിട്ടാണ് നിങ്ങള കിട്ടിയത് എനിക്ക് അപ്പൊ ഭക്ഷണോക്കെ വളരെയധികം നന്നായിരുന്നു അപ്പോൊ അത്വിടെ ഉണ്ടാക്കി ചെയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഈ പഞ്സാരൊക്കെ ഇട്ടുകാണ്ട്
ആഹ
ഏ അത് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് മ്മക്ക് ഏതായാലും ഇ ഈ ഈ പേരക്കുട്ടിന്റെ കല്യാ അഏതായാലും അതും കൂടി ഉണ്ടാക്കണം
ആഹ
അതേമാതിരി നിങ്ങള്ൾ വേറൊരു സാധനം ഉണ്ടാക്കി അണ്ടിമുട്ടായി
ആഹ ആ
ഏ ആ അതും അങ്ങനത്തെ കൊ കൊറെേ സാധനങ്ങൾ ഇപ്പമ്മക്ക് ഏതായാലും ഈ പരിപാടിക്ക് ഏതായാലും വേണംോ
ഉറപ്പായുണ്ടാക്ക
പിന്നെ ഇങ്ങൾ മൊത്തത്തില് ഏറ്റെടുക്കുമ്പോ ഇങ്ങൾക്കിപ്പോ എങ്ങനേണ് ഇങ്ങളെത്രാൾക്കാരാ സാധാരണ വര്ല് അങ്ങനക്കൊന്ന് ണെങ്കില്
നമ്മള്പ്പോ ഭ ഭക്ഷണണ്ടാക്കല് സാധാരണ പ്പോ പ്പൊ എന്താ പച്ചക്കറിയായിട്ട്ള്ള ഭക്ഷണങ്ങള്ണ്ട് ഇപ്പൊ സദ്യ പായസം അങ്ങനെ അങ്ങനെ രീതീലിണ്ടാക്കുമ്പോ അതെല്ലാഞ്ഞ്പ്പോ എന്താ കോഴി കൊണ്ട് ബിരിയാണി അതുപോൽത്തങ്ങനെ തൊടങ്ങി വേറെ രീതീലിണ്ടാക്കിത്തരും ഇപ്പനി രണ്ടും ത ഒരുപോലെ താക്കും അ രണ്ടിൻ്റിം ഭാഗങ്ങളായിട്ടിണ്ടാക്കിത്തരും ചെയ്യും. നമ്മള്പ്പോ പ്പ സ നമ്മളൊക്കെ കല്യാണത്തിനിപ്പൊ സദ്യം പായസും കാര്യങ്ങളൊക്കേണോ ഉദ്ദേശിക്കുന്നത്?
ഞമ്മള്പ്പൊങ്ങനെ ഉദ്ദേശിക്ക്ണ്ന്നോയ്ച്ചാല് ഇപ്പോ നമ്മളെ ഇതില് വര്ണ ആൾക്കാരൊക്കെ ചെലപ്പോ രണ്ടും കഴിക്കുന്നവരായിരിക്കാം ചെലപ്പൊ ചെലോൽക്ക് ബിരിയാണി അങ്ങൻത്തെ ഇതിനേറ്റ് കമ്പണ്ടാവൂല അപ്പൊ ഞമ്മക്കെങ്ങനേ ചൊയ്ച്ചാല് ഒരു സൈഡില് സദ്യയും മ മറ്റൊരു സൈഡില് ഇങ്ങ തമായ കാര്യങ്ങളാണ് നമ്മള്
അ അശ്
അപ്പൊ രണ്ടും മാണം ഞമ്മള്ങ്ങനെ കരുതീക്കണ്ച്ചാല് ബിരിയാണി പോൽത്തെ രണ്ട് രണ്ട് തരത്തിലുള്ള ഭക്ഷണം എന്തായാലും വേണം ഏ പിന്നെ ഒരു സദ്യയും. ഒരു നല്ലൊരു അ പായസും ഏ ആ ഞമ്മള് ഞാന് ഇങ്ങക്ക് പറയ്ണെ എളനീർ പായസാണ് എനിക്ക് നിങ്ങളെതീ ഏറ്റവും റ്റവും കൂടുതല് പറ്റിയത്.
ആ
ആ അപ്പോ അതൊക്കെയാണ് ന്ന്ണ്ടെങ്കിപ്പോ നമ്മക്ക്
ആ അതൊക്കെണ്ടാവും അത് നമ്മളെ നമ്മളെപ്പൊ ന്താ വെപ്പാരുടെ പ്രധാന വിഭവാണീ എളനീർ പായസംന്ന്ള്ളത് അത്പ്പൊ എല്ലാ കല്യാണത്തിനും നമ്മൾ പാചകം ചെയ്യാറുണ്ട് ഇപ്പൊ നിങ്ങള് പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളത് പച്ച കായിട്ട് പാചകം ചെയ്യാറുണ്ട്.
ആ ഇപ്പൊ നാലായിരത്തി അഞ്ഞൂറ് ആൾക്കാരിത്‌പ്പൊ നമ്മളീന്ന് വര്ന്ന്ണ്ട് ഇനി ചെലപ്പോ അതിലേറെ കൂടാം ഏ അപ്പോ താങ്കളവ്ട്ന്ന് എടുക്കും പോവാൻ പാടില്ല കാരണെന്താവെച്ച ഇനിപ്പൊ വളരെ പെട്ടെന്ന് എന്തേലും സാ സഹചര്യത്തില് ആൾക്കാര് ഒറ്റടി ക്ക് കൂടുകയോ അങ്ങനെന്തേലും ചെയ്ത് റൈ മറ്റെ ഭക്ഷണൊക്കെ കഴിയുകാണെങ്കില് നമുക്കെന്താട്ടണ്ടി ഇനി ഏറെ വെക്കണ്ടിരും
അതെ നമ്മള് ഭക്ഷണം നമ്മളെ ഭക്ഷണം ഒരുപാട് ഭക്ഷണം അദ്യന്നെ നമ്മള് പാചകം ചെയ്യും പിന്നെ പിന്നിം അതുപോലെത്തന്നെ പാചകം ചെയ്തോണ്ട് തുടർന്നിര്ക്കയ്‌കാരം കാരണം ഒറപ്പായിട്ടും ആൾക്കാര് കൂടു വല്ലോ ജനങ്ങള്ങ്ങനെ വന്നോണ്ടിക്കുമ്പോ അതിനനുസരിച്ച് നമ്മള് പാചകം ചെയ്തോണ്ട്ക്കും
ആ അപ്പോ അതിനൻസര്ച്ച്ള്ള രീതീലൊക്കെ ഞമ്മക്ക് എടുക്കണ ഞാ മ്മക്ക്പ്പോ ഇങ്ങള് എവ്ടേണ് സ്ഥലം? നമ്മക്ക്ങ്ങളൊന്ന് കണ്ട് സംസാരി
നിങ്ങള് കീയാറ്റൂര് ഭാഗത്താണ് ഇവടെപ്പൊ നമ്മളീ പാചകത്തിൻ്റെ എല്ലാത്തിനിം കാര്യങ്ങളൊക്കെ കീയാ റ്റൂര് ഭാഗത്താണ് നമ്മള് സ്ഥിതി ചെയ്യ്ണെ.
ഉം ഞമ്മളെ വീട് വര്ണെ പാണ്ടിക്കാട് ഭാഗത്താണ് ഏ അപ്പൊ ഇങ്ങക്ക് അവ്ട്കൊക്കെ മ്മൾ ചെയ്യണംന്ന്ണ്ടെ നമ്മള് നമ്മള് ചെയ്തോളാം അതിനൊന്നും കൊയ്പ്പല്ല ഞമ്മക്കിപ്പോ എന്താമ്മള് എന്താ ചോയ്ച്ചാല് എങ്ങനായാലും ഭക്ഷണം നല്ല എല്ലാവർക്കും ഇഷ്ട പറകുകയും എല്ലാവരും അഭിപ്രായം പറയാൻ പറ്റൂല
അതില് നമ്മള് അന്താലം നോ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരാം കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ദരായിട്ട് ആരും ദൂരായിട്ട് ഇങ്ങനെ ഇരത്തിലുള്ള കുറ്റങ്ങളോ കുറവകളോ പറഞ്ഞതായിട്ടുള്ള ഒരു പരാതി നമ്മുക്ക് കിട്ടിയിട്ടില്ല
അതുകൊണ്ടാണ് ഞാൻ െരഞ്ഞെടുത്തും ഈ ഒറ്റ കാരണത്തിൽ നമ്മൾ ഇങ്ങൾ തെരഞ്ഞെടുത്തത് ഇതി നമ്മള് കേട്ടിട്ടില്ലെ പറ്റി എന്നാലും ഇനി അത് തുടരാൻ നിങ്ങൾ ശ്രമിക്കും തായാല ഏഹ് അപ്പോ അതിനെ പറ്റി കാണക്കമക്ക് പറ ണല്ലോ പിന്നെ പിന്നെപ്പോ എന്താച്ചാൽ നിങ്ങളടുത്ത് പുതിയ ആ ഐറ്റങ്ങളൾ ഉണ്ടോ ഭക്ഷണ പദാർഥങ്ങളുണ്ടോ പുതിയത് ഏതെങ്കിലും. ഏ ഇനിയിപ്പോ ഇങ്ങക്ക് നമ്മളീ നമ്മളെ പരിപാടിൽ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പറ്റിയ ഏതെലുംലഹാരങ്ങ അങ്ങനത്തെന്തില കയങ്ങളൾ ഉണ്ടോ
ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരധികം പ്രശ്ന ക്കെള്ള ഒരു ചെറിയരു സംഭവംണ്ട് നമ്മള് ഇപ്പ കയ്യില് അത് എന്തച്ചാല് ഇപ്പൊ നല്ല ചൂട് പായ പാലുണ്ടല്ലോ
ചൂട്
പാലില്ലേ പല് ആ ലെ അതിലേക്ക് എന്താ നല്ല മധുരംല്ല മൈസൂർ പാക്ക് ഇട്ടിട്ട് കുതിർത്തിട്ട് പൊടി എന്താ അതിലും മ്മൾ കലക്കും അങ്ങനെ ഒരു പായസ രൂപത്തിൽ നമ്മള് അത് എന്താ നമ്മള എല്ലാർക്കും വിളമ്പി കൊടുത്തൽ അത് നല്ല രീതി അടി ഉഷാറാക്കിയരുന്നു.
ആഹ് നമുക്ക് ഏതായാലുംങ്ങക്ക്ങ്ങള് പുതിയ സംഭവങ്ങളൊക്കെ നമ്മള ഇതിൽങ്ങക്ക് നെര്ത്താ അയ്‌ന് നമ്മൾക്ക് ഇതൊന്നുല്ല നമ്മളിപ്പോ വേണംന്നുണ്ടെങ്കി നമുക്ക് ഒര് പരീക്ഷിച്ച് നോക്കാം ങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങള് എന്താ ചോച്ച നമ്മള് പറഞ്ഞല്ലേ നമ്മള എങ്ങനാെ നമ്മള്- നമ്മള് ഇങ്ങള് മറ്റേ അലങ്കാര പനങ്ങൾ എടുക്കും എന്നൊക്കെ പറയുന്ന കേട്ട് നിങ്ങള ഇത് രണ്ട മൂന്നാൾക്കാാര് ഏ പ്പൊ അതും മാണം ഞാൻ പറയണ എങ്ങന്ന് വെച്ചാല് നഞമ്മള അലങ്കാരങ്ങളൊക്കെ ചെയ്ത് വീട്ടിന്റെ തുറമുഖത്ത് നല്ല അലങ്കാരങ്ങളൊക്കെ ചെയ്ത് ഫസ് തുടക്കത്തിൽ നമക്ക് എന്ത്‌ വാണോച്ചാല് ഏഹ് കുടിക്കാൻ കുറച്ച് വെ ഒരു ഗ്ലാസ് വെള്ളം. ഒരു എല്ലാക്കും കൊടുക്കണം വെര് നോല്ക്കൊക്കെ
ആഹ്
പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ നേരെ ഭക്ഷണം കഴിക്കാൻ നേരെ നമ്മള് ഇരുതാകാരം ഏ അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനന് ശേഷം അവർക്ക് എന്ത് ചെയ്യും നമ്മള് ഈ അതിന് ശേഷം ഒരു നാലഞ്ച് നായ ഏ ഏഏഴ് എന്ത് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ ഇത്ണ്ടായിക്കോട്ടെ മധുരങ്ങ ഉണ്ടായിക്കോട്ടെ അതിനൊന്നും ഒരു കമ്മി വരുത്തണ്ട
എന്താ വീടിന്റെ മുഖം പിന്നെ വേണെങ്കി മുന്തിരിജു മുന്തി പാനീയം പിന്നെ അതുപോലെ തന്നെ ർ ബത്തക്ക പാനീയം അങ്ങനെ ഒരുപാട് പാനീയങ്ങൾ വെക്കാം
വന്നില്ലേ നമുക്കിപ്പോ എങ്ങനെ വെച്ചാല് നമ്മള് കൈതച്ചക്ക ഇണ്ടല്ലോ? അതിലുള്ളിക്ക് വേറെന്തെ ക്കെ രണ്ട് ചെയ്ത്ക്കാണ്ട് ഇങ്ങള് കയ്ഞ്ഞ മാസം ഏതോ കല്യാണത്തിന് ഇങ്ങള് ക്ക്‌ണ കല്യാണത്തിൽ പങ്കെടുത്തപ്പോ അവിടെ ഒരു ജ്യൂട്സ്ണ്ടായിന്നു പൈനാ മറ്റേ കൈതചക്കേട്ട് ഇണ്ടാക്ക്യേത്. അതാണ് വയേണ്ടത് അത് ഒരു ഒരു വേറൊരു രീതിയിലായി.
മമ്പാട്ന്നാണോ നിങ്ങൾ കല്യാണത്തിന് പങ്കടുത്ത?
ആഹ്.
ആഹ് മനസിലായി അങ്ങെ ഓ ആ അതില്ള്ള വിഭവങ്ങളാണ് നിങ്ങള് ഉദ്ദേശിക്കണത്.
ആഹ് അതിപ്പൊ ഞമ്മളിപ്പോ ഇങ്ങനത്തെ എല്ലാതും ഒന്ന് കൊറെ സംഭവങ്ങൾ ഇണ്ടല്ലോ ഞമ്മക്ക് അപ്പൊ അതിന്റെ രീതിയിലൊക്കെ നമ്മളൊന്ന് കാണണംട്ടോ. ഏ ഇപ്പൊ ഏതായാലും അതെ അതെ അതിനുള്ള രീതിയിലുള്ള ഓരോ സാഹചര്യങ്ങള് നമ്മള് വര്ത്താണല്ലോ ഇപ്പ ഏതായാലും ഞമ്മളെ ഏ പേരക്കുട്ടിന്റെ കല്യാണത്തിന് അവരിങ്ങണ്ട് വര്യാ ക്കരം അപ്പൊ അതിനുള്ള അവരിങ്ങട്ട് വരുമ്പോ ഞമ്മള് ഉം നാട്ടിത്തെ ആൾക്കാരമ്മക്ക് വെലവെ വല്ല കൊഴപ്പല്ല പക്ഷെ അവിടുന്ന് ഇങ്ങട്ട് വരുമ്പോ ഇതിബടെ നല്ലോണം ഒന്ന് വേണം അല്ലെങ്കിൽ അവർ തെറ്റിധരിക്കും.
ആഹ് അതെ അതെ.
അപ്പൊ അതിന് പറ്റിയ രീതിയിലൊക്കെ നമ്മള് ഏതായ് ലും ഇങ്ങള് അതിന് മുമ്പ് എനിക്കറിയാ ഇങ്ങള് നല്ല ല്ലോണം വെക്ക്‌ണ ആളാണ് ഇങ്ങക്ക് ഇങ്ങള് വെച്ചാ നല്ല കൈപ്പുണ്യംണ്ട്ന്നൊക്കെ ആൾക്കാര് പറഞ്ഞ് ധാരാളായി പ പറണ ഞാൻ കേട്ടിട്ട്ണ്ട് ഉം നിങ്ങളെ കൂടെ ഉള്ളവരും എല്ലാരും ഉഷാറാണെന്നൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മള് ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ട്.
അതെ അതെ.
ഏതായാലും അതിനുള്ള എല്ലാ സാഹചര്യവും നമ്മളിപ്പൊ ഒരുക്കാണ്. ഇങ്ങ വേണ്ടെ എന്ത് സഹായംമ്മള് ചീതു തരും. ഉം നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാനേൽപ്പിച്ച്ക്കാണ്. അയിന് തെന്തിനേതിർപ്പോ അങ്ങനെ എന്തേലും സാധനം നമ്മളോട് പറയണം. ഏ പ്പളും അപ്പൊ തന്നെ പറയണം. മടിച്ചു നിക്കരുതേ ഇത് നല്ലൊ ര് രീതിയിൽ അവസാനിക്കാനാ എന്റെ ആഗ്രഹം അപ്പൊങ്ങനെ വെച്ചാല് എല്ലാ കാര്യോം നിങ്ങൾ ക്കാനേൽപ്പിച്ച് തന്ന്ക്കുണു. അതിനൊരു കുറവും
ഞങ്ങളൊരു കുറവും ഞങ്ങള് വരില്ല. കാരണം നൂറ് ശതമാനം ഞങ്ങള് നല്ല രീതിയിൽ തന്നെ ഇത് അവസാനിപ്പിക്കും.
എന്നാ ഓക്കെന്നാ ഞമ്മള് ഞമ്മള് മനസ്സറഞ്ഞായിക്കോട്ടെ ശരി എന്നാ.